ഹേ.
ന്തെക്കെണ്ട്?
സുഖായ്ട്ട് പോണ്
ഉം
എന്തൊക്കെ അൻ്റെ വർതാനങ്ങള്?
ഒക്കെ നല്ലത് സുഖാണ് പിന്നെ ചോറൊക്കെ തിന്ന് കുത്തർക്കാ?
ചോറക്കെ കയ്ച്ച് ഉം അങ്ങനെ ചോറൊക്കെ തിണങ്ങനെ കുത്തർക്ക കടക്ക വടെ
നല്ല ചൂടാലേ മഴിം കിട്ടി
ആവു ചൂട് ചൂടൊണ്ട് ഇന്ന് രണ്ട് പ്രാശ്യം ഒര് എഴജന്തു അടെ വന്നിട്ട് പേട്ച്ച് കുത്തിർക്കാ ചേരാ ചൂടോണ്ട് ആഹ് വീടിന്റെ സ്റ്റെപ്പിൻന്റെ അവിടെ വന്നി അത് വല്യ ഇന്നലെ കണ്ട ചെറുതെയ്നി ഇന്ന് വലിയൊരു സാധനം ചൂടോണ്ട ഈ വാർതി കേക്ക്ണൊക്കെ ഉം വാർത്തി കേക്ക്ണൊക്കെ സത്യം തന്നെയാണ് റിയ
ആഹ്
എൻ എത്രങ്ങാനു വലുപ്പല്ലൊരു ചേര
കുട്ടിന്റെത് കണ്ടില്ലേ
അല്ല ഇന്ന് ഇന്നലെയും വെ വേറെ വന്നിണല്ലോ വാർത്തേല്
ഏഹ് അത് ഞൻ കണ്ടില്ല
അല്ലന്ന്ന്ന് ഇന്ന്
ഏഹ് ഇന്നലെ അന്തിക്കൊക്കെ ഞാനൊക്കെ ജനവാതിൽ തൊറന്നിട്ടന്നെയ ചൂടോടെ ഒരു പുയ്ക്ക് മാതിരിങ്ങനെ എന്താന്നറിയില്ല തൊർന്നിട്ടാ പൊറത്ത്ന്ന് നല്ല കാറ്റുണ്ട്
ആഹ് കർന്റ് പോകലും ഞാൻ ഇന്നലെ മൂന്ന് പ്രാവശ്യ മേലേക്കൂടെ വ വെള്ളം പാർന്ന്ണ് തല നൻച്ച് തലേക്കൂടെ വെള്ളം പാർന്നാണ്ട് തോർത്തിയില്ല തല തോർത്തില്ല
ആഹ് എന്താ കുളിച്ചിക്കാണ്ട്ന്നെ രാത്രി കിടക്കല് ന്നാതന്നെ ഉറ ഉറക്കാന്ന് ശരിയാവുല
അതന്നെ ഈ കറണ്ട് പോയിട്ടേ
ആഹ്
എന്താ ചൂട് ഉം എന്നാ എന്റെ വീട്ടിലൊക്കെ ഇതിലാറെ ചൂടാ ഇവിടെ പിന്നെ തെങ്ങുംന്തോട്ടമായിട്ട് അത്ര ചൂട്
ആഹ് അവിടെ മരങ്ങളു ന്തൊക്കെ ഉണ്ടായതോണ്ട് തണുപ്പ് ണ്ടാവൂലേ
ഇവിടെ തെങ്ങന്തോട്ടത്തിലായിട്ട് അങ്ങനെ തണുപ്പറിയുന്നുണ്ട് എൻ്റെ വീട്ടിലൊക്കെ ഭയങ്കര ചൂടാണ ഭയങ്കര ചൂടാ അവിടെ ഒരു മരങ്ങളില്ല ഒഴിഞ്ഞ പ്രദേശാ ഉം ആഹ് ആഹ് അങ്ങനെട്ട് എന്താ അടുത്തെ ചൂട്ന്ന്
ഉ ചൂടോണ്ട് ഭക്ഷണം ചോറൊന്നും വേണ്ട വള്ളം വെള്ളത്തിനാണ്
ആഹ് ഞാൻ ഞാൻന്ന് ഉച്ചക്ക് ഫുഡഴിച്ചിട്ടില്ല ബത്തക്കെ ഉണ്ടന്ന് അത് കഷ്ണം വെട്ടിക്കാണ്ട് കഴിച്ച് പിന്നെ തൊടുന്ന് തൊടുന്ന് ഒര് കൈതച്ചക്ക കിട്ടി അതും വെട്ടി ഞൻന്ന് ഫുഡന്നെ ഉണ്ടാക്കിയില്ല ഇവിടെ
അങ്ങനത്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കലാണ് പിന്നെ
കാരണതിൽ നമ്മൾ മധുര ഇട്ടുകാണ്ട് പിന്നെ നമ്മെ ടിക്ക നമ്മളറിഞ്ഞൊണ്ട് അങ്ങനെ കഴിക്കന്ന് ഉം അങ്ങനെ കഴിക്കാൻ കഴിയണണ്ട് പിന്നെ അങ്ങനെ കഴിക്കാ ജാർച്കാണ്ട് അങ്ങനെ അതായത
കുട്ടികൾക്കൊക്കെ ജൂസ്ണ് ഇങ്ങന അങ്ങനെ ഉണ്ടാവും
ആഹ് കുട്ടികൾക്കൊക്കെ വെള്ളം അവൾക്ക് പ്രശ്നംല്ലല്ലോ?
ആഹ് അടെ നല്ല ഫ്രൂട്ട്സും അങ്ങനത്തെയക്കെ കഴിക്ക
ഇവിടെ അടുത്ത് അടുത്ത വീട്ടിലടെ കൊർച്ചപ്പുറം വീട്ടിൽ കല്യാണണം ഉണ്ടപ്പ പി മോനും ഹസ് പുതിയാപ്പളൊക്കെ ഓലെക്കെ അയ്ന് പോയിനിം അപ്പ പിന്നെ ഞാൻ ഒറ്റക്കല്ല നമ്മള ഒറ്റക്കായ പിന്നെ ഞമ്മക്കൊന്നും മാണ്ടല്ലോ അപ്പൊ ഞാൻ എന്താട്ടി
ഉം ഉണ്ടാക്കിയില്ല ഇത് വൈകുന്ന നേരത്തിന് ഉണ്ടാക്ക വിജാരിച്ച് ഞ്ഞ് കൊർചൈഞ്ഞിട്ട് ഡോക്ടറെടുത്ത് പോകുമാണം
ആഹ്
നാല് മണിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്
ആഹ് എന്ത്യോ
രണ്ട് മണി തൊട്ട് അഞ്ച് മണിവരെ അപ്പൊ ഡോക്ടർ ഞാൻ പിന്നെ കൈ കൈ വേദന ണ്ട് ഓപ്പറേഷൻ വാണ പറഞ്ഞിനില്ല?
ആഹ് ആഹ് അങ്ങനെ ഇവിടെ ആഹ് ആഹ്
മെഡിക്കൽകോളേജത്തെ ഡോക്ടർ ഇവിടെ നാട്ടിൽ വരുന്നുണ്ട് അപ്പ അതിനെ കാണികാ വിജാരിച്ച്അതിനെ കാണിക്കല്
ആഹ് ആഹ് എന്നിട്ട് അങ്ങനെ വെർതെങ്ങനെകടകൈകാരവലേ?
ആഹ് വെറുതെങ്ങനെ ഫോണ തോണ്ടിരിക്കയരുന്നു അപ്പളാ അന്റെ കോള് വന്നത്
ആഹ് ഓല് വന്നോ കല്യാണം കഴിഞ്ഞ് ഹലോ ആഹ്
ബസ്സ് കറക്റ്റ് നാല് മണി ടൈം ആകുമ്പോഇവടെ വരും. അപ്പൊ ഇന്ന ഇവിടുന്നാണ് കയറിയാലേ മറ്റേ ഓട്ടോക്കെഒരു സംഖ്യ കൊടുക്കണം അയ്ലാറനല്ലണ്അതാണ് വിജാരിച്ച് പറ്റ അങ്ങനെ കാത്തിരിക്ക ആഹ് മണിക്കൂറുകൾക്ക് ആഹ് മണിക്കൂറുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പാസ് ചെയ്യും ഓരോ മണിക്കൂറ വിട്ട് അങ്ങനെ പാസ് ചെയ്യും അതുകൊണ്ട് സുഖണ് ഞാൻ മോനെ വിളിച്ച് ഓന വിളിച്ചാ ഓൻപറഞ്ഞ ഞാൻ ഇവിടെ എല്ലാം കല്യാണം പണ്ണിനെ പണ്ണിനെ കൊണ്ടരാൻ പോയ വിലാണ് എന്നി ചെക്കൻ്റ ഒപ്പം പോയിക്കാണ്ട്
ആഹ് ആഹ്
അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ ഇങ്ങള്പൊക്കൊളി വരാൻ ആഹ് കുമ്പോത്തിന് നോക്കാ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പർഞ്ഞിട്ടുണ്ട്. ഫ്രണ്ടല്ലെ ആഹ് ഫ്രണ്ട് പറഞ്ഞാലും നാട്ടുരെല്ലേ ഓന്റെ നേരെ ഒപ്പല്ലല്ല ഓനക്കാ മൂത്ത അങ്ങനെ
അടുത്തണെകാരല്ലേ
ആഹ് അടുത്താണ്
ഉം പിന്നെ വീട്ടക്കൊന്നും പോയില്ലയിനിയാ വെക്കേഷനക്കെ ആയിട്ട്
വീട്ടക്കൊക്കെ പോയി വെക്കേഷനാണ് എനിക്ക് എന്നും വെക്കേഷൻ തന്നെ അല്ലെ
ആഹ് അല്ല അവിടെല്ല കുട്ടിയക്കൊക്കെ വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ വെക്കെഷൻ അല്ലേ
വെക്കേഷനാണോ അങ്ങനൊയിട്ട് പോയി പോയാലും ഒരു ദിവസം പോയിട്ടുള്ളോ
ആഹ് നിക്കാൻ പോയിട്ടുണ്ടാവില്ലലേ എല്ലാരും ഇണ്ടാവുമ്പോ രസാണ് നിക്കാനെ ഉം
എല്ലാരും ഉണ്ടാവും ഇന്റെ വീട്ടിലനിപ്പോ ഞാനും രണ്ട് അനിയന്മാരല്ലേ ഉള്ളു ആഹ് എല്ലാവരും ജേഷ്ട്ട അനിയത്തികളൊക്കെ വാണംന്ന നല്ല എൻജോയ്മെന്റ് ന്നാലും എൻജോയ്മെന്റ്. ഞങ്ങളല്ലോ ആസ്വദിച്ചു ഞങ്ങള് ഈ പ്രാവശ്യം
അല്ലെ കുട്ടികള് എല്ലാവാരും കൂടുമ്പോ ഒരു രസാണല്ലോ വള്ള ഏ ആങ്ങട്ടോ ഈ ചൂടത്ത് അതൊക്കെ തന്നെ നല്ലത് ചൂടത്ത് അതൊക്കെ തന്നെ ആഹ് എപ്പളാ പൊയ് വൈകിട്ടോ
ഒരു മൂന്ന് മണി ആഹ് ടൈമിലാ പോയത് അപ്പൊ ചെന്നപ്പോ അവ്ടുത്തെ നാട്ടുകാര് പറഞ്ഞ നിങ്ങള് ഒരു അഞ്ച്മണി ഇപ്പ വന്നൊക്കന്നൊക്കെയാണ് നിങ്ങൾക്ക്ല്ല പക്ഷെ കുഴപ്പല്ല ട്ടോ
ആഹ് ആഹ് മൂന്ന് മണിക്കൊക്കെ ചൂടല്ലേ
ചൂട്ന്നെയാണ് വെള്ളത്തിന് വെള്ളത്തിന് അത്ര ചൂട്ല്ല
അല്ലേ വെയിലിങ്ങനെ കുത്ത് ണെ ഒരു സമയാണല്ലോ
അഹ് ഇല്ല വെള്ളത്തിലായതുകൊണ്ട് ഒന്നും അറിണില്ല
കരയുണു ഞങ്ങ ഇവിടെനിസ് അങ്ങനെ പോയി ങ്ങട്ട് ചൂടോണ്ട് ഇങ്ങട്ടന്നെ കയറി പോന്നു
ഏഹ്
പിന്നെ മരങ്ങളൊക്കെ ഉള്ള ഭാഗണങ്കി ആഹ് ഇവിടെ ഇവിടെണ്ട്
ഉം മരങ്ങളൊക്കെ ഉണ്ടായിട്ട് കാര്യല്ല പുഴേല് വെയ്ലെന്നെണ് എന്നാലും
ആഹ്
നങ്ങൾക്കെല്ലോ
പിന്നെ ഞാനൊന്നും എറങ്ങീട്ടില്ലയ്ന്നു കുട്ടേള് മാത്രേ
ആഹ് നമ്മളൊക്കെ എറങ്ങണം എല്ലാരും എറങ്ങണം ഉം ഞങ്ങെല്ലാരും ഇറങ്ങി ഒരു വയസായത് വരെ ഇറങ്ങീന്ന് ഇപ്പണ്ടറങ്ങിയിട്ടുണ്ട്
ആഹ് പിന്നെ ഡ്രസ്സ് മാറ്റാനൊക്കെ സ്ഥലണ്ട് അവിടെ
ഞ അങ്ങനെ ആഹ് വണ്ടിൽ കേറീണ്ട് പോന്നക്കാ
ആഹ് അവന അവണ്ടി തായൻ
ഉം ഒക്കെ അങ്ങനെ എന്നാലും എത്ര എളുപ്പം കൊണ്ട നമ്മള തല തോതാ ദി അങ്ങനെ മുതോർത്ത് മുണ്ട്ണ്ട്ട്ടോ പക്ഷെ അങ്ങനെ തോർത്താതെ പോന്നിട്ടും വീട്ടിലെത്ത് എത്തണേന്റെ മുന്നേ ഡ്രസ്സ് ഉണങ്ങി
ഒണങ്ങി ലേ. ഉം വെയിലിന്റെ ഒര്തെയ് ഉം മയ കിട്ടേക്കുലേ ഇന്ന് കിട്ടിയാ മതി. മഴ കിട്ട്വേക്കുലേ. ചെല ഭാത്ത്ക്കൊക്കെ മഴ പെയ്ത്ണ് ഉം
മഴ പെയ്ത്ണ്പർഞ്. നമ്മുക്കൊന്നും ഈ നാട്ട്ക്കൊന്നും മഴല്ല. പഠച്ചോൻ നമ്മളെ കാൺണില്ലേക്കും അല്ലാ, വെള്ളത്തിന് ക്ഷാമണ്ടൊ?
ഏയ് ഇവടെ അങ്ങനെ ട്ട് ഇണ്ടായിട്ടൂല. ഇനിഇങ്ങനെ പോവാണെങ്കി ചെൽപ്പം ണ്ടാവോ ആവട്ടോ
മെമ്പറതാ ഗ്രൂപ്പില് ഉം മെമ്പർമാരതാ ഗ്രൂ പ്പ്ലൊക്കെ വെള്ളത്തിന് ആവശ്യണ്ടെങ്കി കോൺടാക്ട് ചെയ്യാ ർഞ്ഞാണ്ട് അങ്ങനെ മെസ്സേജ് ഇട്ട്ണ്. വെള്ള ത്തിന് ഇല്ലാതോലെ ണ് ആലോയിക്കുമ്പം അമക്ക്
പൊഴിം ഇതൊക്കെ ഉണ്ടായതോണ്ടെ ആരും അങ്ങനെ എല്ലാരും തിരുമ്പികുളിക്കാനൊക്കെ ആണ്ടണ്ട് പോവും. നമ്മള്തുവരെ പോയിട്ടൊന്നുല്ലട്ടോ. പിന്നെ ഇവടെ അടുത്തന്നെ പഞ്ചായത്തുകൊളം അങ്ങനത്തേക്ണ്ട്.
അത് വെള്ളം വെള്ളം കിട്ടണന്നെ വലിയ വല്യൊരു ഉപകാ വല്യ കാര്യാ പടച്ചോൻ അതേങ്കിലും അത് തന്നല്ലോ.
അതന്നെ
ഇവടെ കുടിക്കാന് കെണറിലെ വെള്ള ട്ക്കും. മറ്റതൊക്കെ പാത്രം കഴികാന് കുളിക്കാന് ഒക്കെ അത് കുഴൽ ക്കണറാണ്
ആഹ്. ഇതിന് പിന്നെ പൈപ്പള്ളും പോണ് ണ്ട്. ഞങ്ങള് ഇട്ത്തിട്ടൊന്നുല്ല
ഏഹ് പൈപ്പ് ലൈന് ഇതിലെ പോണില്ല.
ആഹ്
പഷെ ഇവടൊക്കെ ഒക്കെ കൊഴൽകെണറാട്ടോ ഈ ഏരിയേല് മൊ
ആഹ്. അയ്ത്ത വെള്ളം ങ്ങനെ കളറ്ത്ണ്ടോ?
ആവു. ബാത്‌റൂ ബാത്രൂമൊക്കാകെ കറ പുട്ച്ച്, കാണാൻ വ പൊർ ത്ത്ന്നാരേം വന്നാ നമ്മൾ കഴ്കലില്ലാ ന്ന വിചാരിച്ച.
ആഹ്
നമ്മള് കൊണ്ടട്ക്കായിട്ട വിചാര്ച്യാ. അഹ് പോവൂല. അത് കൊറെ ഹാർപ്പിക്ക്ട്ട് കഴുകിയേക്കും അങ്ങനെ കഴ് ക്കും ആ കഴ്കീട്ടും അത് ശരിയാവൂ
ഇനി പുതിയ വീടൊക്കെവെക്
മ്പൊര് ഒന്നൊന്ന് നറം ബെച്ച്ണ് തോന്നും. അത്രന്നെ ഒള്ളു. പിന്നി അതെ. ക്ലോസറ്റൊക്കെ വൈറ്റ് ക്ലോസറ്റൊക്കെ എന്ത് കളറാ പ്പ പറ്യ. അങ്ങനെ മണ്ണ്ന്റെ കളറാ.
ഏഹ്. അല്ല ഇനി പുതിയ വീടൊക്കെ വെക്കുമ്പളേ
പുതിയ വീടിന് മ് പുതിയ വീടിന് ഞാന് കൊയൽകെണർ യൂസെയ്യൂല ന്നുള്ളൊരു പ്രതീശേല്ങ്ങനെ നിക്കാണ്. കാരണം വ ഈ കിണ മറ്റേ കെണറ്ണ്ടല്ലോ സാദാ കിണറ്ണ്ടല്ലോ അപ്പം അയ് ആഹ് അയ്ല് വെള്ളം പറഞ്ഞാല് രണ്ട് റിങ്ങും കൂടിയൊക്കെ എർക്കീട്ട് ഒന്ന് ഇതാക്കി കൊടുത്ത് ക്കാണ്ട് വേ വേനൽക്ക് ഞ് വേണങ്കിൽ ഈ എല്ലാരും പർഞ്ഞു അങ്ങനെ നേരിട്ട് അടിക്കണ്ട കെൻറ്റ്ക്കട്ച്ച് ട്ട് കെൻറ്റ്ന്നാണ്ടട്ച്ചോണ്ടി ന്നാ പിന്നെ കേടരൂല ഈ വീട് കേടന്നോണ്ടേ ഇവടെ അപ്പൊർത്തൊക്കെ ചേച്ചിന്റെത് ടൈല് വൈ റ്റ് ടൈല് എന്തര് വൃത്തിക്ക് കൊണ്ടടുക്ക്ണാ ചേച്ചി ന്നൊ ഓലാദ്യത്തെ കൊയൽകെണ ള് വള്ളണ്ടാവൂല. അപ്പം ആ കൊയൽകെണർല് വെള്ളല്ലായിട്ട് പിന്നെ അത് സാദാ വെള്ളേര്ന്നു. അയ്‌നൊരു പ്രശ്നൂല്ലേനി. ഇപ്പോല് വേറെ കൊഴൽകിണറട്ച് അത് ആ ദാ യോടു കൂടി വൈറ്റ് വൈറ്റ് ടൈലൊക്കെപ്പം പിന്നെ തായ്ന് ആഹ് പുതിയ പുതിയ കൊയൽകെണർലെ വെള്ളായിട്ട്
ആഹ് അങ്ങനായാലും കെത്യേടാലേ
ചെന്ദന കളറായി മാറി. നല്ല വൈറ്റെനി ഇപ്പോ ഓഫ് വൈറ്റായി മാറീന്.
അഎന്താണാവലെ അങ്ങനെ കളർ വര്നെ
എന്താറില പാറന്റുള്ള്ലോ ഇരുമ്പിന്റെ അംശം പഷേ കെണറുത്യാലും പ്പ ആ സ്ഥലം തന്നെല്ലേ എന്ത ൻകറീല എന്ത സംഭവംന്ന്
വെള്ളൊക്കെ ങ്ങനായാല് നമ്മള് കെക്കലും മോർലും ല്ലായിരുന്നു മരുകണ്ട
പുത്യേ വീടെക്കുമ്പോ ഞാനയ്ക്ക് നോക്കന്നെല്ലേ ഫിൽട്ടർ ച്ചിട്ടും കാര്യല്ല മ്മ്
വിടൊക്കെ പിന്നെ വെച്ചിക്ണ് അഹ് നമ്മക്കയ്ന്റാ ന്നില്ല ന്നാലും വെച്ചിക്ണ് വള്ളം മുക്കണ്ട മ് മുക്കലില്ല കന്റ്ക്ക എട് എപ്പേലൊക്കെ പോയോക്കും
ആഹ് ന്നാ പിന്നെന്താ ടി
ആഹ് ന്നയ്ക്കോട്ടെ ഞാ വിളിക്കട്ടോ ചെറ്യോര് തെര്ക്കിലാണ്
ആഹ് അയ്ക്കോട്ടെ